ആ കേക്കണ്ടോ?
ആ കേക്കണ്ട് ആ ആ കേൾക്കണ്ട് ആ എടക്കന് റേഞ്ച് എന്തോ ഇത്ണ്ട് പ്രശ്നണ്ട്. അ ആ ആ എന്താ വാർത്തനവൊക്കെ?
ഉ നല്ലന്നെ. കുട്ടി ഒറങ്ങിയോ?
ഇല്ല ഉറങ്ങില്ല
എപ്പളാ ഉറക്കൊക്കെ
ഓള് കൊറേ ടൈം ആവും ഓള് ഞാനൊർങ്ങുമ്പളന്നെ ഓളോറ ങ്ങലുള്ളൂ. ഞാൻപ്പഴ കെടക്കണേ വെച്ച അപ്പ കെടക്കോളൂ.
ന്റതു അങ്ങനനെ ഹ ഞൻ എപ്പഴാ കടക്കണ് ഉമ്മച്ചിയെ വേര് രിയ പറയും എപ്പളാ ഉറക്കം വന്നങ്ങ അങ്ങത്തിണ്ടാവും
ആ ആ ഓ കടക്കണെ ഇപ്പം ഞാൻ അങ്ങനെ അങ്ങനെ കാട്ടി ഞാൻ കിടനാലെ ഓള് കടുക്കൊള്ളു അല്ലെ നി ഉള്ളപ്പോ
ഇവക്ക് കയ്യ് മേ ഒരു വയർമ വക്ക ക്കണണം
ആഹ അതന്നെ ആഹ ആഹ ആഹ അ ഇനി ഇവടെ ഉച്ചക്കു ഉച്ച കുറങ്ങുല വിള
ആഹ ആച്ച മോ
ആഹ ഉച്ചക്ക് കളിന്റെ സ്ഥലായിട്ടേ ഇപ്പൊ എല്ല ആരുണ്ട് വെക്കേഷൻ ആവുമ്പോും വെക്കേഷന അല്ലേ അപ്പൊ എല്ലരുണ്ട്
ഉച്ചക്ക് ആഹ ആ ആഹ നത്തൂ നിക്കൂല്ലേ
ആഹ് നാത്തൂനുണ്ട് പിന്നെ എന്റെ കാക്കപ്പ ഗൾഫ്ന്നും പറന്നു വന്നണേ മഞ്ഞന്ന് അപ്പൊ ആഹ പിന്നെ താത്തിയുണ്ട് എനിക്ക് സിസ്റ്റർുണ്ട് ഒരു സിസ്റ്റർുണ്ട് പിന്നെ രണ്ട് ഏട്ടന്മാരണ്
ആഹ് ആഹ
ഹലോ
ആഹ് ശെരിണ്ട് ആ അല്ലയോ കേക്കില്ല ഹലോ കേരുണ്ടോ ഹലോ ഹലോ കേക്കില്ല ഹലോ